ഹലോ കേക്കാവോ
ആഹ് കേക്കാം പറയെടാ കേക്കം
അപ്പത്തേക്കും മെസ്സിയെ സംബന്ധിച്ച് കഴിഞ്ഞ വേൾഡ് കപ്പില് അതായത് അയാളുടെ കരിയറിൽ ആദ്യത്തെ വേൾഡ് കപ്പാണ് മയത്തു കിട്ടുന്ന ഇങ്ങ ഇതായിരുന്നു ആഹ് ഇത്രേം സമയം എടുത്ത് ഇവരും പക്ഷെ പോർച്ചിങ്കലേ പവ്വെർഡ് ട്ടഅവരക്ക് അവര് കൊറേ വർഷായിട്ട് ഇപ്പ കണ്ടിന്യൂസ് കൊറെ വർഷായിട്ട് കാഡ്മിലെ ഫൈനലിലൊക്കെ എത്തും പിന്നീട് കിട്ടാതെ പോകും നിരാശയായിട്ടൊക്കെ പോണെ ഒരിതാണ് ഉം അങ്ങനത്തെ ഒരു ഇതാണ് അപ്പം അവർക്ക് ഇപ്രാവശ്യം ഇങ്ങനെ കപ്പടിച്ചാ കൊള്ളാന്നുണ്ടിരിക്ക്
ആഹ് ആഹ് അല്ല ഇതിനുമ്പ് അടിച്ചിട്ടുണ്ടോ കപ്പ്
ഇതിന് മുന്നേ ഇല്ല ഉം ഉം ഇതിനുമുന്നെ കിട്ടീട്ടില്ല അതായത് ഓഹ് ഇതുവരെ ഇങ്ങനെ അതിന്റെ തൊട്ടടുത്തെത്തീട്ട് നഷ്ടപ്പെട്ടു
ശ്ശ് അയ്യോ അതാണൊട്ടും സഹിക്കാൻ പറ്റാത്തെ
അതൊരു വിഷമമാണ് അർത്ഥം അവരെ മോശം ടീംമെന്ന് അവര് അത്രയും നല്ല ടീമായോണ്ടാണ് അവരവിടെ എത്തിയ പോസിഷൻ അപ്പൊ ഫസ്റ്റ് കി ട്ടി വേൾഡ് കപ്പ് കപ്പ് ഒരാൾക്ക് കിട്ടിയെന്നേ ഒള്ളു ക്ഷേ എന്റെ തൊട്ട് ആ ആ ടീമും മോശവല്ല അവരും നല്ല ടീമാണ് ന്ന് പറയുമ്പം അതുകൊണ്ടല്ലേ അവരവിടെ എത്തിയത് മത്സര എത്രയോ രാജ്യങ്ങള് മറികടന്നവരവിടെ എത്തിയില്ലേ ശക്തര് തന്നെയാണ് പറയാതിരിക്കാൻ പറ്റൂല പക്ഷെ വേൾഡ് കപ്പില് അങ്ങോട്ടെത്താനൊള്ള ഒരു ഭാഗ്യവർക്ക് ആരുന്നു ആ ഫാഗ്യ ഒരു നിർണായകമാണ് അത് നമ്മൾ പല കാര്യത്തിലും അങ്ങനെയാണ് നമ്മള് എക്സാം എഴുതുമ്പഴും ഭാഗ്യം ഒണ്ടെങ്കിൽ ജയിക്കും ഉം പക്ഷെ നമ്മള് നെറയെ പഠി ക്കുവായിരിക്കും പക്ഷെ ഭാഗ്യം എന്നൊരു സാധനം ഒണ്ടെ നമ്മള് ജയിക്കുവോ അതുപോലെ തന്നെയാണ് ഇതിലും ഫാഗ്യം വേണം അവ ഒരുപാട് ഇപ്പൊ ഞാൻ പറയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് നേടി ഇങ്ങനെ ഇവിടെ എത്തി ക്ഷെ എനിക്ക് അവസാന നിമിഷം കൊണ്ട് പോയി ഭയങ്കര വിഷമമായിരിക്കും എന്നാൽ പോലും ഭാഗ്യംന്നൊരു ആഹ് അത് ഭാഗ്യം മറ്റ് ടീമിന്റെ കൂടെ ആയിപ്പോയി അതുകൊണ്ടാണ് കിട്ടാതെ പോയത് അങ്ങനെ പിന്നെ ഫ്രാ ഫ്രാ കഴിഞ്ഞ പ്രാവശ്യം അർജന്റീനക്ക് കിട്ടണോന്ന് എനിക്ക് ആഗ്രഹം ഒണ്ടാരുന്നു ഫൈനല് കണ്ടപ്പം കാരണം എന്താന്ന് വെച്ചാ ഫ്രാൻസിന് ഇതിന് മുന്നേ കിട്ടീട്ട്ണ്ട് ഓൾറെഡി അപ്പ അർജന്റീനക്ക്‌ കിട്ടീട്ടൊണ്ടെങ്കിൽ പോലും ആഹ് മെസ്സിക്ക് കിട്ടണോന്ന് മെസ്സിക്ക് മെസ്സിക്കിതുവരെ ഒരു വേൾഡ് കപ്പ് പേരിലില്ല അപ്പം കിട്ടണോന്ന് ഭയങ്കര ആഗ്രഹം ഒണ്ടായിരുന്നു അങ്ങനെ നമുക്കിപ്പം അത് ഞാൻ അയാക്ക് കിട്ടിയ ഇതില് പ്രാർത്ഥിച്ചു ദൈവമേ മെസ്സിക്ക് കിട്ടണേ
ഓഹ് അങ്ങനെ
പക്ഷെ കിട്ടി അത് കൊള്ളായിരുന്നു ഉം ഭയങ്കര ഒരു വിജയായിരുന്നു അങ്ങനെ നോക്കുമ്പ പക്ഷെ ഞാൻ ഒരു അർജന്റീന ഫാനാണോന്ന് വച്ചാ ഭയങ്കര ഫാനൊന്നുമല്ല പോർച്ചുഗൽ ടീമെനിക്കിഷ്ട്ടവാണ് ആഹ് റൊണാൾഡോ കേ അതൊക്കെ വിട്ടിട്ട് ആ ടീം അവര്ടെ കോർഡിനേഷൻ അവര്ടെ ടീം അവര്ടെ കളി അതൊക്കെ ഭയങ്കര ഇഷ്ടവാണ് ബാക്കി ഉള്ളതിനേക്കാളും ആഹ് ഒരു വ്യത്യാസമേ ഒള്ളു പക്ഷെ ഫുട്ബോളെന്നു പറയുമ്പോ ഞാൻ ഇന്ന കളി മാത്രല്ല എല്ലാം കാണും കേരളം വെച്ച് നോക്കുമ്പോ ഞാൻ എ എസ് എല്ല് കാണും എ എസ് എല്ലെനിക്ക് ഭയങ്കര കേരള ബ്ലാസ് അത് കാരണം നമ്മടെ നാട് ഒള്ളത് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ്
ആഹ് ആഹ്
റ്റക്കും ഭയങ്കര ഇഷ്ടവാണ് ആഹ് അങ്ങനെ അതിലു ആണെങ്കി ഇതുപോലെ തന്നെ ഇപ്പ കേരളേടെ കളി മാത്രല്ല കാണ ന്ന് എല്ലാരുടെ കളിയും കാണും എന്നിട്ട് വിലയിരുത്തും അവര് നമ്മടെ കേരളോടെ വരുമ്പോ എങ്ങനെ കളി ച ശക്തര് കാണുവല്ലോ ചെല കളികളില് നമുക്ക് മനസ്സിലായി അവര് ഇത്ര ഭയങ്കര പവർഫുള്ളാ ഒരു ഇപ്പ ഒരു സീസണില് ഭയങ്കരവായിട്ട് കളിക്ക്ണവര് അടുത്ത സീസണില് ചെലപ്പോ ഡൗൺ ആയി പോവാം ച പയോ പോയിന്റ് ടേബിളിൽ തന്നെ അവസാനൊക്കെ വന്നു നി ക്ക നമ്മള് വിചാരിക്കാതെ അപ്പൊ ഈ നമ അതെങ്ങനെ വെലയിരുത്തണന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കളി മുതൽ അവരുടെ കളി കാണുമ്പോ നമുക്ക് മനസ്സിലാവും അവരെങ്ങനെ ആദ്യത്തെ ഒരു രണ്ടു മൂന്ന് കളിയാകുമ്പൊഴത്തേക്കും നമുക്കറിയാം ഓ ഇവര് ഇത്ര ശക്തരാണ് പോയിന്റെബിളല്ല ക ഇവര്ടെ കളി വെച്ചിട്ട് ഇവര് ഈ ടീമിനെയൊക്കെ ഇവർക്ക് ഒതുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ കേരളാ ബ്ലാസ് സ് നമ്മള് നോക്കുന്നുണ്ടല്ലോ അപ്പൊത് ഇവരുടെ കളിക്കുമ്പോ ഇങ്ങനെയായിരിക്കുന്ന് നമുക്ക്‌ വെലയിരുത്താൻ പറ്റും എന്ന് പറയുമ്പം ഉം എങ്ങനെ പിടിച്ചു നിക്കും എന്ന് അയിനുള്ളൊരു ശക്തി ഒണ്ടോ എന്ന് ഒള്ളൊരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്രാവശ്യത്തെ ഐ എസ്സ് എൽ വൻ ഫ്ലോപ്പായിരുന്നു കേരളക്ക് ആ കോച്ചൊക്കെ മാറി പ്ലേയേഴ്സ് ഒക്കെ പോയി അങ്ങനൊക്കെ കൊറച്ച് ഇഷ്യൂസ് ഒണ്ടാരുന്നു പിന്നെ ലാസ്റ്റ് കാ ലാസ്റ്റ് വമ്പൻ ടീമുകളെക്കെ ഒപ്പിച്ച് അതായത് പോയിന്റ് ടേബില് മൂന്നാമതും രണ്ടാമതൊക്കെ കെടക്കുന്ന ടീമുകളെ തോൽപ്പിച്ചു പക്ഷേ പക്ഷെ ആ സമയത്ത് ഒരു കോച്ച് മാറി വന്നു അഭ്യാമേ വന്നിരുന്നെ ങ്കി കപ്പടയോ കഴിഞ്ഞ ഒരു ഞങ്ങക്ക് ഒരു എനിക്ക് ഏറ്റ ഏറ്റവും ഇഷ്ടൊള്ള ഒരു കോച്ച് ഒണ്ടായിരുന്ന് ഇവാൻ ബക്കോം എന്ന് വെച്ചന്ന് പറഞ്ഞിട്ട് ആയാള്. ഇതുപോലെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആ ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ. അതിനകത്തുള്ള ഒരു സീസണില് ഒണ്ട് എന്തായാലും ഒരു സീസൺ രണ്ട് സീസൺല് സെമി ഫൈനില് പോയി ഒരു സീസൺല് ഫൈനല് എ ഫൈനലിന് കേരളയും ഹൈദ്രാബാദും പക്ഷെ ബാ കേരള ഭയങ്കരായിട്ട് ആഗ്രഹിച്ച് നമ്മളെല്ലാം കളികണ്ട്. പക്ഷെ എന്ത് ചെയ്യാം ഭാഗ്യം ഹൈദരാബാദിന്റ കുടേ ആയിരുന്നു അ അ അവര് എടക്കെന്ന് പറഞ്ഞാ അങ്ങനെ രണ്ടു പ്രാവശ്യം കേരളക്ക് ഇങ്ങനെയായിരുന്നു കാരണം. രണ്ടായിരിത്തി പതിനാറില് ആദ്യം ഐ എസ് എൽ ഒക്കെ ഇത് ഇന്ത്യയിൽ വരുന്നത് രണ്ടായിരിത്തി പതിനാറിലാണ് അല്ല പതിനാലില് പതിനാലില് പ തിനാലിലാണ് വരുന്നത് അതില് പതിനാ നല്ലോ പതിനാറില് ഒരു ഫൈനലിൽ കേറി കേരള
ആഹ് ആഹ്
അങ്ങനെ അപ്പത്തേക്കും ഈഹ് ആഹ് അത് ഭയങ്കര വെഷമായിരുന്നു പിന്നെ ആ കോച്ച് പോയതോടെ ഷാ കോച്ചിനെ എല്ലാർക്കും ഭയങ്കര ഇഷ്ടാ അയാള് മലയാളൊക്കെ പറയാൻ ശ്രമിക്കുവായിരുന്നു. യങ്കര ഫാൻസ് ഉണ്ടായിരുന്നു എന്നിട്ടും പക്ഷെ പോയി എന്ന് വെച്ചാ കെറച്ച് കാലയളവല്ലേ അവർക്ക് കോൺട്രാക്ട് കാണൂ, കോൺട്രാക്ട് ബേസിസിലാണ് പ്ലയേഴ്സും. എല്ലാരും കോൺട്രാക്റ്റ് ഇത്ര വർഷത്തേക്ക് ഇത്ര ഡേറ്റ്.
ആഹ് ആഹ് ആഹ് ആഹ്
ഇത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ അവര് ആ ക്ലബ്ബിന്ന് പോ, അവർക്ക് വീണ്ടും ഓഫേഴ്സ് വരും വേറെ ക്ലബ്ബീന്ന്. അങ്ങനെ വരുമ്പോ അവർക്ക് ഇഷ്ടാ, അതായത് അവ അവർക്ക് ഒരാള് കാണും. എടനിലക്കാര് അതായത് ഇവറടെ ക്ലബ്ബുകളെ പറ്റി കാര്യങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന ഒരാള് കാണും പ്ലെയേഴ്സില് അപ് അപ്പൊ അയാള് തീരുമാനിക്കും പോലെയാണ് അടുത്ത് ഒരു ക്ലബിന് വേണ്ടി അവര് കളിക്കുന്ന്.
ഓഹ് അങ്ങനെയൊക്കെയാണല്ലേ.
അങ്ങനെയൊക്കെ ഇണ്ട് അപ്പം ഇത്രഹ് ബാർഗെയ്ൻ ചെയ്യും ഇത്ര തരാം ഇത്ര തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അവ ഏത് ക്ലബാണ് അവർക്ക് നല്ലതെന്ന് അതിലോട്ട് പോകും. അങ്ങനെ അപ്പം മൂ ഈ വർഷം കളി പ്ലെഴേസിന് അടുത്ത വർഷം കാണൂല പിന്നെ ചില ഇന്ത്യൻ പ്ലെയേസും ഒക്കെ ഇന്ത്യൻ പ്ലെയേസ് ഒണ്ടല്ലോ അവര്. ചെലവര് അതിൽ തന്നെ തെടർന്നു പോവും ആ ക്ലബ്ബിന്റെ എടുത്തുള്ള ഇഷ്ടം കൊണ്ടിട്ട് ഉം. ചിലരൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതായത് ഈ ഈ ഐ എസ് എൽ ടീമുകൾ തന്നെ ഒരുപാടുണ്ടല്ലോ. അതീന് ഇതിന്നൊക്കെ ഓഫേഴസ് വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. പിന്നെ അവിടന്നും ഇങ്ങോട്ടെ ഒക്കെവരും പുതിയപ്ലെഴേസ് അങ്ങനെ, അപ്പൊ ഈ വർഷം കളിക്കണ പ്ലെയറെന്നെ പ്ലേഴേസെന്നെ അടുത്ത വർഷം കളിക്കുന്നെ അങ്ങനെയല്ല. മാറി മാറി പ്ലെഴേസിന് മാറ്റം വരും, കോച്ചിന് മാറ്റം വരും, കോച്ചി സ്റ്റാഫിനുകൾ മാറ്റം വരും, എല്ലാത്തിനും മാറ്റം വരും.
മാറ്റം വരും. ആഹ്
കളിയില് വ്യത്യാസം വരും, സ്റ്റൈലില് വ്യത്യാസം വരും, പിന്നെ ഫോർമേഷൻല് വ്യത്യാസം വരും. അപ്പൊ ഈവാൻ കോച്ചിന്റെ. ഫോർമേഷൻ എന്ന് വെച്ചാ മെയിൻ ഫോർമേഷൻ ഫോർ ഫോർ ടു അതിൽ കളിക്കുമ്പഴാണ് സൂ കൂടുതൽ കളി വിൻ ചെയ്തിട്ടുള്ളവര്, ഇനി അടുത്തൊരാൾ വരും. മ്മ അത് ഫോർ ത്രീ ടു വൺ. എന്നാ ഇത് വരാം അങ്ങനെ. അതായത് റ്റു ഒന്ന് ഫോർ ഫോർ റ്റു എന്ന് പറയുമ്പോ ഫ്രണ്ടിൽ രണ്ട് ഫോർവേഡേയ്സ് വരും. ഫോർ ത്രീ റ്റു വൺ എന്ന് പറയുമ്പം ഒരു ഫോർവാട്ടർവരും.
അതെ ആഹ്.
തൈക്കേഴ്സ്, പിന്നെ മിറ്റ്ഫീൽഡേഴ്സ്, അങ്ങ ഒരുപാട് പേരുണ്ട് സെൻട്രൽ ബാക്ക് അതിൽ തന്നെ ഒരുപാട് ഓരോ പൊസിഷല് കളിക്കുന്നവര് കാണും. പ്ലയെർസിന് തന്നെ ഒരുപാട് പൊസിഷനിൽ കളിക്കുന്നു, പിന്നെ പതിനൊന്ന് പേരെ ഒരു ഗ്രൗണ്ടിലറങ്ങുന്നു ഒള്ള് ഒള്ളൂ എങ്കിലും, അതിന് പിന്നെ ഇത് കാണും. എന്തോന്ന് മാറി വരുന്നത്, ഇടക്ക് വെച്ചിട്ട് മാറ്റം ചേയ്ഞ്ചസ് ചെയ്ഞ്ജ്. ചെയ്യാം പറ്റും, പ്ലയേഴ്‌സിന് അങ്ങനെ വരുന്നവരും കാണാം അപ്പം ഈ പതിനൊന്ന് പേര് കളിക്കണന്ന് പറയാൻ പറ്റൂല്ലാ ഓ ഈ ഒരു ഇതിന്റെ അകത്ത് ഒരുപാട് പ്ലയേഴ്‌സ് കാണും എട് ക്കുമ്പോ, അതായത് സെൻട്രൽ ബാക്ക് ഇത്ര പേര് കാണും, ആ മാറി മാറി ഇവരെ പരീക്ഷിക്കും. ഓരോ കളിയില് ഇപ്പൊ ഒരു കളിയില് ഇറങ്ങണ സെന്റർ ബാക്ക് മോശമാണെന്ന് തോന്നണെങ്കി അയാള മാറ്റിയിട്ട് അടുത്താളെ പരീക്ഷച്ച് നോക്കും.
ഓഹ് അങ്ങനെ.
അതന്നെ ഓ ഒരു ശരിക്കും പറഞ്ഞ ഒരു പാടം പോലെയാണ്, ആദ്യമേ മേ ആഹ് ആദ്യമേ പെർഫക് ആയിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, കളിയുടെ നിലവാരം വെച്ച് വെച്ച് ആളും സംഭവങ്ങളും മാറിക്കൊണ്ട്
മാറിക്കൊണ്ടിരിക്കും, അതെ അതെ ഈ ന്യൂസ് പേപ്പർ ഒക്കെ ഇത് അല്ലാ. ചെയ്തത് ഏതുവരെയെത്തി?
ന്യൂസ് പേപ്പർ അത് ഒന്നും ആയില്ല, ഇനീ എഴുതാനുണ്ട് അതിന്റെ ഒരു പണിയിലാണ് ഞാൻ. ഒരുപാട് പണിയാണ് ഉം, എന്ന് പറഞ്ഞാ ആരും സഹായിക്കല്ല അപ്പത്തേക്ക് അത്രം ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ കണ്ടന്റ് എഴുതുന്ന ഞാൻ എഴുതുന്ന ഞാൻ അതിന്റെ ഔട്ട്ലൈൻ കൊടുക്കുന്ന ഞാൻ പ്ലാൻ ചെയ്യുന്ന ഞാൻ അപ്പൊ അങ്ങനെ ഇപ്പ നമ്മള് ഒരു കാര്യ ത്തിന് ഇറങ്ങുമ്പോ പ്ലാൻ ഓർഗനൈസിംഗ് ഇങ്ങൻത്തെ സാധനങ്ങളെല്ലാം ഒരാള് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് നമ്മള് നമ്മളൊരു ഓഫീസി പോയാൽ തന്നെ അവടെ ഇരിക്കുമ്പോ പല സെക്ഷനും പല ആൾക്കാരാണ് ഇരിക്കുന്നത് അയ്ന് വേണ്ടി ജോലി ചെയ്യാൻ, പക്ഷെ അതുപോലെയാണ് ഇതിലും. ഇതെന്ന് പറഞ്ഞാ ചരമക്കോളം നമുക്കൊ ഒരു പത്രം കണ്ടാറിയാല്ലേ ചരമക്കോളം. ഏഹ് പ്രവർത്തനങ്ങള് നേട്ടങ്ങള്. ആഹ്, പിന്നെ എന്താ പ്രാദേശികം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ
വേണ്ടി ഒരു പെ പേപ്പർ ഉണ്ടല്ലോ.
സ്പോർട്സ്, ആർട്സ്, വർത്തമാനം, ഇങ്ങനിങ്ങനിങ്ങനെ സ്പെഷ്യൽ പേജസ് ആണ്. അപ്പത്തേക്കും ഇത് ഇതെല്ലാർക്കും ഇതിനെപ്പറ്റി എല്ലാർക്കും ഐഡിയ വേണൊന്നുല്ല. അറിവ് വേണോന്നുല്ല ഒന്നേ നമ്മള് കൈ കൊണ്ട് തയ്യാറാക്കുന്നതാണ് പടം വരെ കൈ കൊണ്ട് വരയ്ക്കണം അതാണ് ആ മത്സര ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മള് വിജ വിചാരിക്കും പോലെയല്ല എഴുത കണ്ടു പിടിക്കണം കൺടെന്റ് കണ്ടുപിടിക്കണം കൺടെന്റ് എഴുതിയെടുക്കണം.
ഇപ്പൊ ഈ ഈ നടക്കുന്ന ഇതൊക്കെ തന്നെ കണ്ടന്റായിട്ട് എഴുതണ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ.
ആഹ്, ഇപ്പം ഈ റീസെന്റ്ലി നടക്കുന്ന നമ്മളെഴുതുന്നേന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പം നമ്മുടെ സാധാപത്രം എന്ന് പറയുമ്പോ ദിവസം അവര് അച്ചടിച്ചിറങ്ങണല്ലേ അത് അച്ചടിച്ചിറങ്ങുന്നേണ്. ആഹ്, പക്ഷെ ഇതന്ന് പറഞ്ഞ നമ്മളൊരു മത്സരത്തിന് വേണ്ടിന്ന് പറയുമ്പോൾ ഒരു വർഷക്കാലത്തിനകത്ത് നടന്ന കുറെ സംഭവങ്ങൾ നമുക്ക് ശേഖരിച്ച് അതിൽ ഭയങ്കര എടുത്ത് കാണിക്കുന്ന ഹൈലൈറ്റ് ആയിട്ടുള്ള ന്യൂസുകള് കാണുല്ലോ അതായത് ഭയങ്കര വിവാദ വിവാദങ്ങള് ഏർ ന്യൂസുകളൊക്കെ അതൊക്കെ നമ്മള് ആ അതുപോൽത്തെ തിരഞ്ഞെടുത്ത് ത്ത് എഴുതണം, പിന്നെ കലോത്സവ വേദി നമ്മള് ഒരു വർഷം എന്തായാലും കലോത്സവം സ്കൂൾ കലോത്സവൊക്കെ നട നടക്കുവല്ലോ, അങ്ങനത്തെ സംഭവങ്ങള് പിന്നെ സ്പോർട്സ് ഈ സാധനങ്ങളെല്ലാം നമ്മള് കണ്ടു പിടിച്ചെഴുതണം, അപ്പം അത് ഭയങ്കര എഫർട്ട് ഇടണം നമ്മള്. എങ്കിലേ അത് ഇതാവുള്ളു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തേർഡ് ഉണ്ടായിരുന്നു.
വരയൊക്കെ എങ്ങനാ വരക്കണെ ഒക്കെ
വരയ്ക്കാൻ പുറത്തൊരാളയില് കൊടുത്തു അയാളാണ് വരയ്ക്കുന്നത് പൈസ കൊടുത്ത് ചെയ്യിക്കുന്നത് കാരണം ഇപ്രാവശ്യം വരയ്ക്കാൻ ആളില്ല ഞങ്ങളിതൊരു കുറച്ചു പേര് ചേർന്ന് ചെയ്യുന്നതാണ് ഇപ്രിവശ്യം ആരും ഇല്ല ഞാനും ഈ വരക്കുന്ന ആളും മാത്രം ആള് പുറത്തുള്ളയാണ് മാത്രമാണ് ചെയ്യുന്നത് അതാണ് അതിലേ പ്രശ്നം എല്ലാരും എല്ലാം ഒരാളെ ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
ബുദ്ധിമുട്ട് ആഹ് ആഹ് അപ്പോഴത്തേക്കും എന്തെങ്കിലും ഇങ്ങനെ ഐഡിയ കാണുവോ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ കാണിപ്പം നമ്മളിപ്പം ഇതിന്റെ മൂ ഇതിന്റെ വേണ്ടി ഇരി ക്കുമ്പോഴത്തേക്ക് ചിലപ്പോ നമുക്ക് ഒന്നും ഐഡിയ കിട്ടൂല പക്ഷെ കുറച്ച് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഓരോ ഐഡിയാസിങ്ങനെ വരും
ആഹ് നമു നമുക്കിങ്ങനെ അതെ പെട്ടന്നല്ല ഐഡിയ കിട്ടണമെന്നില്ല ചിലപ്പോ വേറെ ഒരു വർക്ക് ചെയ്തൊണ്ടിരിക്കുമ്പോഴാണോ ഒരു എത്ര പേപ്പർ കാണുമോ ഇങ്ങനെ ചെയ്താൽ അല്ലെ ഇതിലൂടെ പോയ ഇങ്ങനെയൊക്കെ വെറൈറ്റി മനസ്സിൽ വരും അപ്പൊ അത് പ്രാവർത്തികാക്കും അങ്ങനെ ഇതുവരെ തീർന്നില്ല ഇന്ന് ഇനി ശിവരാത്രി ത്രിയാണ് ഇന്ന് മൊത്തം എഴുതി തീർക്കണം നാളെ ആവ എഴുതുന്ന ആളുടെ കൈയ്യിൽ കൊടുത്തുവിടണം